ഹലോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ
ആഹ് സുഖം തന്നെ
ഫുഡ്‌ ഒക്കെ കഴിച്ചോ
ആഹ് ഭക്ഷണം കഴിച്ച് ഹോസ്റ്റലില് ആയതു കൊണ്ട് കൊറച്ച്- ഇച്ചിരി വിശന്നപ്പം നേരത്തെ അങ്ങ് കഴിച്ചു
ആഹ് ആഹ്
ആഹ് അവിടെയോ
ആഹ് ഇവിടെയും ഭക്ഷണം ഒക്കെ കഴിച്ച്
ആഹ്
ഹോസ്റ്റലില് എങ്ങനെ സുഖ ഇവിടെ- ഹലോ
ആഹ് അവിടെ എന്താരുന്നു ഫുഡ്
ആഹ് ഇവിടെ ഫുഡിന്ന് ചപ്പാത്തി ആയിരുന്നു
ആഹ്
ചപ്പാത്തിം മീൻ കറി ഉണ്ടാക്കിട്ടുണ്ടായി
ഉം
ഹോസ്റ്റലിൽ എങ്ങനെയാ ഫുഡൊക്കെ
ആഹ് ഫുഡ് കുഴപ്പല്ല ഉഷാർന്നെ ഇവിടുന്ന് താഴെ ഒരു ഞമ്മളിപ്പൊരു വീട്ടിലാ നിക്കുന്നത് അപ്പൊ താഴെ. വീട്ട്കാരുണ്ട് അപ്പോ ഓര് ഇണ്ടാക്കിത്തരും നമുക്ക് ഫുഡ്. പിന്നെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിം ആരുന്നു
ആഹ് ആഹ്.
അപ്പോര്
ഉം റൂമിലൊക്കെ ആള്കള് കൊറെ ആള്കളുണ്ടാ
ലെ നമ്മള്
ഹലോ.
ആഹ് ഏഴാൾക്കാരാണ് നമ്മളിള്ളത് ഇപ്പോ.
അതെ ഏഴാളൊക്കെണ്ട് ഇലേ.
ഉം
ഉം.
പിന്നെ എന്തൊക്കെയാ
ഭക്ഷ ഭക്ഷണം വീട്ടുകാരന്നെ ഇണ്ടാക്കി തരന്നതാവുലേ.
ആഹ്. ഇവരന്നെ ഇണ്ടാക്കി തരും മുന്നേ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നീര്ന്ന് അവിടെയാവുമോ. ഉം കുവൈത്തില് ലോഡ്ജ് പോലെ കൊറേ ആൾക്കാരുള്ളതായ്ന് അപ്പോ ഫുഡ് ഇണ്ടാക്ക രുമോ ഒരുപാട് പേർക്ക് ഇണ്ടാക്കണ്ടത് കൊണ്ട് ഭയങ്കര ടേസ് ൽന്നും ഉണ്ടാവാത്ത ഫുഡേര്ന്നു ഇതിപ്പോ നമ്മളെ വീട്ടിൽ ഇണ്ടാക്ക്ന്ന പോൽതന്നെ. വീട്ട്കാരാണല്ലോ അപ്പൊ അവര് നല്ലൊരു ഫുഡുകൾ ഇണ്ടാക്കിത്തരും നല്ല ഭക്ഷണായിരിക്കും.
ഉം പൊർത്ത്ത്തെ ഭക്ഷണങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റ്ണ്ടാവൂലലേ.
ആ പറ്റാണ്ടൊന്നുല്ല്യ നമുക്ക് വേണങ്കിൽ കഴിച്ച് തിന്നാം പൊർത്തൂ
ഉം ഉം.
പക്ഷെങ്കില് ഇവര്ണ്ടാക്ക്ന്ന ഫുഡ് വേസ്റ്റാക്കാണ്ട് നോക്കണംന്ന് പറയും. കളയരുത് ന്ന് പറയും അപ്പൊ അഥവാ നമുക്ക് ഭക്ഷ ണം വേണ്ടെങ്കി നമ്മൾ ആദ്യേ പറഞ്ഞാ മതി ഭക്ഷണം വേണ്ടാ. ഏഹ് എന്നാല് അവരെന്താക്കിക്കോളും ഇണ്ടാക്കാണ്ട് അത്ര അനുസരിച്ച്. ഏഹ് ഇണ്ടാക്കും.
ഉം പിന്നെ വീട്ടിലൊക്കെ പോയി വരുമ്പോക്കെ ഭക്ഷണം സ്പെഷ്യൽ എന്തെങ്കിലും വീട്ടേര് ഇണ്ടാക്കി വെക്കുന്നതും
ആഹ് ആഹ് നമുക്ക് കൊറേ കാൽത്തേക്ക് ഇതാക്കി വെക്കാൻ പറ്റ്ന്ന തൊറമാങ്ങ ഒക്കെ അറീലേ. തൊറമാങ്ങ അങ്ങൻത്തെ കാര്യങ്ങള് അതൊക്കെ ഒരുപാട് കാലത്തേക്ക് വെക്കാം പറ്റുന്ന സാധനങ്ങളൊക്കെ വീട്ട്ന്ന് ഇണ്ടാക്കി കൊണ്ടരും. പക്ഷെ അധികം ദൂരൊന്നും ഇല്ലാത്ത കൊണ്ട്. ഞാന് എല്ലാ ആഴ്ചിം പോയി വര്ല്ണ്ട് എന്നാലും എന്തെങ്കിലൊക്കെ കടികള് പിന്നെ എന്ത ലൊക്കെഫുഡ് അങ്ങനൊക്കെ ഇണ്ടാക്കി ഓരോരുത്തർ വരും ഓരോ എല്ലാരും കൂടെ കൊണ്ടോരുന്ന കൊണ്ട്. ആഹ് നല്ലോണം കഴിക്കാനുണ്ടാവും.
ഉം അവിടെള്ള ഓസ് ലൂള്ള കുട്ടികളൊക്കെ നല്ല കമ്പനി ആയിട്ട്ള്ള നല്ല കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും അല്ലെ.
ആഹ് കുട്ടികളൊക്കെ പിന്നെ നമ്മൾ ആദ്യം മുന്നേരു സ്ഥലത്ത് നിന്നിര്ന്നല്ലോ അപ്പൊ പിന്നെ. രു കൊല്ലായിഇവിടെ രണ്ടാമത്തെ കൊല്ലാണ് ഞാ പഠിക്കുന്ന് ഒരു കൊല്ലത്തിൽ നമ്മക്ക് നല്ലണം അറിയുന്ന ഫ്രൻസായ്ട്ട്കിട്ട്യാ നമ്മളതായിട്ട്ള്ള വൈബ് ബില്ള്ളെ കുട്ട്യാളെത്തെന്നെ കണ്ടുപിടിച്ചിട്ട് അവരായിട്ട് എർങ്ങി തപ്പി കണ്ടുപിടിച്ചൊരോസ്റ്റലാണ് പ്പോ അങ്ങനെ ആത്യേ അറിയുന്ന കുട്ട്യാളെ മൻസ്സിലാക്കീട്ട് നമ്മക്ക് നല്ലതാന്ന് തോന്നുന്ന കുട്ടികളെ തന്നായിട്ത്ത്ട്ട് നമ്മള് ഏഴാൾക്കാര് മാറിയതാണ് വേറൊരു സ്ഥൽത്ത്ക്ക് അപ്പൊ നല്ലവരന്നെ ഇപ്പോ കോളേജിലൊരു പരിപാടിയായിട്ട് ഒരു ട്രി ടൂറ് പോയ ട്രിപ്പ്‌ പോയ പോലെ ഏ ഒരു നാല് മൂന്നാൾക്കാര് പോയിട്ടാണ്ള്ളത് അതോണ്ടിപ്പോ ധികാൾക്കാരില്ല
ആ അങ്ങനെ എല്ലാരും പരസ്പരറിയണോ രു അങ്ങട്ടും ഇങ്ങട്ടും സഹകരണൊക്കെള്ളോരാകുമ്പോ നമ്മക്ക് വീടൊന്നും അധികായിട്ട് മിസ് ചെയ്ത്ണ്ടാവുല്ലാല്ലെ
ആ അതെന്നെ എല്ലാ കാര്യങ്ങള് നമ്മക്ക് പറയാനും എല്ലാ സഹായങ്ങളൊക്കെ ചെ ചെയ്തെരും പിന്നെ നല്ല ഫ്രണ്ട്സു ആണ് വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാർക്കുണ്ട് മുസ്ലിംസാണ് ഏ പിന്നെ ആ അതുകൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ലര് ഇക്കെ ണ് പോന്ന്ണ്ട് അവരും നല്ല സഹകരണാണ് പിന്നെ ആ അവര് ഇല്ലാണ്ട്ക്കുമ്പോ ഒര് ഇങ്ങനെ ഒച്ചപ്പാട്ണ്ടാക്കാനും വർത്താനം പറയാനുന്നൊക്കെ ആൾക്കാര് കൊറയും അത്രന്നെ അല്ലാണ്ട് കൊഴപ്പൊന്നുല്ല അവരുണ്ടാവുമ്പാണ് രസം എല്ലാരും കൂടിയിര്ന്ന് കഥയക്കെ പറയുമ്പോ സ് സമയം പോവ്ന്നങ് മൻസ്സിലാവൂല്ല
വീട്ട്കാരൊക്കെ ങ്ങനെ ഹോസ്റ്റലിലൊക്കെ വരാറുണ്ടോ കാണാനൊക്കെ
ഇല്ലല്ല കാണാന് അങ്ങനൊന്നും വെര്ത്തൊന്നുല്ല അവരോരോ കാര്യങ്ങളായിട്ട് അവര് ബിസി യായി പോവുന്നൊണ്ട് ആ ഞാൻ പിന്നെല്ലാഴ്ചയും അങ്ങ് പോവല്ണ്ട്
ആ അടെ ഹോസ്റ്റല്ള്ളെല്ലാരും അങ്ങനട്ത്ത് വീട്ള്ളവരാവും അല്ലെ
ആ ബ് അട്ത്താണ് എന്നാലും എല്ലാരും വേറെ വേറെ ജില്ലകളിലായിരിക്കും മലപ്പുറം വയനാ വയനാട് ഞാ വയനാടാണ് പിന്നെ കോഴി ക്കോടാണല്ലോ പഠിക്കുന്നത് അപ്പം എല്ലാം മലപ്പുറവും വയനാടും എല്ലാ അട്ത്തെട്ത്തായതോണ്ട് പിന്നെ പേരാമ്പ്ര വടകര ങ്ങനൊക്കെ ആയിട്ട് കൊറെ കുട്ട്യാള്ണ്ട് തലശ്ശേരി എല്ലാരും വേറെ വേറെ സ് സ്ഥലങ്ങളിലായിരിക്കും അപ്പം ഓരോ സ്ഥലങ്ങൾൽള്ളെ ആ സ്പെഷ്യലായിട്ട്ള്ള ഫുഡാളൊക്കെ കൊണ്ടരും
ആ അതൊക്കെ എല്ലാരും കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോ അതൊരു ടേസ്റ്റാ
അതെന്നെ നല്ല രസാണ് എല്ലാരും വീട്ട് പോയിട്ട് വെരുമ്പോ നല്ല രസാ ചെലേ കുട്ട്യാള് മാത്രെ ആഴ്ചകളില് വീട്ട് പോവാണ്ട്ക്കൊള്ളു ബാക്കിള്ളെല്ലാരും വീട്ട്ല് പത്ക്കെ പോവും
ഉം ഹോസ് റ്റല്ലേഫും ഒരു രസം തെന്നെ ഒക്കെ അനുഭവിക്കാള്ളതാ ഞാനൊന്നും ഹോസ്റ്റല്ലൊ പൊർ ത്ത്‌ പോയിട്ട് നിന്നിട്ടൊ അങ്ങനൊന്നുല്ല
ആ ങ്ങള് പഠിച്ചിട്ടില്ലല്ലോ ല്ലെ
അങ്ങനെ പഠിച്ചിട്ടൊന്നുല്ല പക്ഷെ മറ്റുള്ളവര്ങ്ങനെ പർയ്ണത് കേ ക്കുമ്പോ തോന്നും അതും ഒരു രസാണ് നമ്മളെ വീട് വിട്ട് നിക്ക്ണ പ്രശ്നം പ്രയാസണ്ടെങ്കിലും പക്ഷെ നമ്മളങ്ങനെ ക്കെ മാറിയൊന്ന് നിന്നോക്കണം ആ ഒത് അതൊന്ന് അനുഭവിച്ചറിയണംന്നാ
അതെന്നെ മാറി നിന്ന് പഠിക്കണം എന്നാലേ നമ്മക്ക് നമ്മളേതായിട്ട്ള്ള കാര്യങ്ങൾ ഒ റ്റക്കൊക്കെ ചെയ്ത് പഠിക്കുള്ളൂ വീട്ടില് തെന്നെ പോയി വെരുന്നോട്ത്തെന്നല്ലേ നമ്മള് പ്ലസ് ടു വരെയൊക്കെ പഠിക്ക അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നിം അതുപോൽത്തെന്നെ പോയി വെര്ന്നെട്ത്ത് പഠിച്ച എല്ലാ കാര്യങ്ങൾ ലുമ്മനും പ്പനേം ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറല്ലോ ഇപ്പ ഇതൊറ്റക്ക് പോ നിക്ക് ക്ക്ന്ന്യാവുമ്പോ എനിക്ക് പണ്ട് ബസ് കേറാൻ പോലും അറിയില്ലാര്ന്നു ഇപ്പങ്ങനെ ഒറ്റ പോയി വെര്ന്നോണ്ടും എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യാനൊക്കെ പഠിച്ച് നമക്ക് എഹ് കുറച്ചുടി നമ്മൾ ഇതാവും പക്വത വെക്കുന്ന പോലെയൊക്കെ തോന്നി എനിക്ക് നമ്മള്ന്നെ എല്ലാ കാര്യങ്ങളും നോക്കിടുക്ക പിന്നെ പൈസ് ൻ്റെ വെല അതൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇപ്പ ഹോസ്റ്റലില് നിക്കുമ്പോ എല്ലാ കാര്യത്തിനും വീ ട്ടില് ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ മടിള്ളൊണ്ട് ഏഹ് പൈസ കുറ കുറശേ സേവയ്ത് വെക്കാനും സൂഷ്ച്ച് വെക്കാനും ആവശ്യത്തിന് എടുക്കാനും അന്നാവശ്യായിട്ട് യൂസ് ചെയ്യാടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഉം
ഒക്കെ നല്ല കാര്യം തന്നെ ആദ്യം ഒന്നും ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ വിട്ട് പഠിപ്പിക്കുകന്ന് പറഞ്ഞാ രക്ഷിതാക്കൾക്കൊന്നും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ഇപ്പൊ പിന്നെ രക്ഷിതാക്ക ക്കളന്നെ മുൻ മുൻകൈ എടുത്തിട്ട് ഇപ്പ ഹോസ്റ്റല ഒക്കെ നിർത്തി കുട്ടികളുടെ അതെല്ലാം കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പൊ രക്ഷിതാക്കളൊക്കെ മാറി
ആഹ് ഇപ്പൊ എന്തായാലും പഠിപ്പിക്കണം കുട്ടികള പഠിച്ചാല ഒരു കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ജനറേഷന ആണല്ലോ ഇപ്പ എല്ലാരും അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നേ പഠിപ്പിക്ക ണ്ട് കെട്ടിക്കുന്നത് ഇപ്പ അങ്ങനെ കുറവാണല്ലോ മുന്നിട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെങ്കിലും ഭക്ഷ എങ്കിൽ ഇപ്പോ മുന്നത്തെ കാലത്ത് അങ്ങനെ കെട്ടിയൊ ഒരു ഇപ്പ കൊറ ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്
ആഹ് അവരൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്ന ഇപ്പോ കുട്ടികളായാലും പഠിക്ക ക്കാനും അതിനൊക്കെ ഇൻട്രസ്റ്റ് വന്നിട്ടൊക്കെ പോയി തുടങ്ങി കുട്ടികള ഉണ്ട്ന്ന് വെച്ചിട്ട് മാറ്റി നിൽക്കില്ല പഴയ കാലങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ പിന്നെ പഠിത്തൊന്നുംമില്ല ഒക്കെ അവിടെ ഇപ്പൊ പിന്നെ ഈ കല്യാണം കഴിച്ച ച്ച ആളായാലും കഴിച്ചോണ്ടന്ന് വീട്ട തന്നെ ഉള്ളവരായാലും പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണ കാണാറ്
നമുക്ക് എല്ലാ കാര്യത്തിനും ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ഭർത്താവിനോട് ചോദിക്കാനും മടിയായിരിക്കും എനിക്ക് ഇപ്പോ ഉപ്പാനോട് ചോദിക്കാൻ തന്നെ മടിയാണ് അപ്പൊ എല്ലാ കാര്യത്തിനും നമ്മള ഒരാളെ ഇങ്ങനൊട് ഇങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക ഒരു മടി തോന്നുന്നു അതുകൊണ്ട് ഇതിപ്പോ എല്ലാം നമ്മളേതായിട്ടുള്ള കാര്യ കര്യയങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടാാവുമ്പോൾ അത് നല്ലൊരു കാര്യമായിരിക്കും ഇപ്പോ ചെറിയ ചെറിയ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുകന്ന് പറഞ്ഞാല്
ആഹ്
പിന്നെ എന്തൊക്കെയാ
വേറെ എന്തൊക്കെയാ സുഖായിട്ട് എങ്ങനെ പോണ്ട് ഹോസ്റ്റലന്നിട്ട് കൂടെയുള്ളവരൊക്കെ ഇപ്പ എവിടെ റൂമിലല്ലേ
ആഹ് രണ്ടു പേര് പുറത്താള്ളത് ഒര് പുറത്തന്ന് ഫുഡ് കഴിച്ചിട്ടാ വരുന്നത്
ആഹ്
ആഹ് ടൈമിംഗ ഒക്കെ ഉണ്ട് പത്ത് മണി വരെ സമയമള്ളൂ ഇപ്പ പത്തിമണിആയില്ലേ ഇപ്പത്തും
ആഹ് ഹോസ്റ്റല ആകുമ്പോ കൂടെള്ളവർക്ക് ഈ സമയത്ത് ള്ള ഫോൺ വിളി അങ്ങനതൊക്കെ ചിലപ്പോം ബുദ്ധിമുട്ടായിട്ട് തിരും അങ്ങനെയുള്ള പ്രശ്നം ഒന്നും അറിയുന്നവര അയത് കൊണ്ട്ണ്ടാവാറില്ലേ അല്ലെ
അല്ലാതെ എന്നാ ഏഹ് പത്ത് മണി വരെയാണ് പുറത്ത പോകാൻ പറ്റുക ഏഹ് എന്നിട്ട് പത്ത് മണിയ ആകുമ്പോത്തേക്കെ കേറുന്ന കുട്ടികളുണ്ട് നല്ല രീതിക്ക് പോയി വരുന്ന കുട്ടികളുണ്ട് ആഹ് ചിലവര ഓരോരുത്തരു സ്വഭാവം പോലെ ഇരിക്കും നമുക്ക് ചെലപ്പം ഇവിടെ നമ്മള ഇടൽ അടിയൊക്കെ ഉണ്ടാവും വേഗം വര രണം ഇതാക്കരുത് ചിത്ത പറയും അതൊക്കെള്ള രീതി അടി ഒക്കെ ഉണ്ടാവും എന്നാലും അതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയായിട്ട് അങ്ങ് പോവുക
ആഹ് അങ്ങനാവുമ്പോ പിന്നെ മടുപ്പ് തോന്നുണ്ടാവൂല
ആഹ് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യുന്നതാണ് അവര് രണ്ടു പേര് പോയിട്ടുണ്ട് കടയിൽ നിക്കുന്നവര് അങ്ങനെ പോയിട്ടുണ്ട്
അതൊക്കെ ഇങ്ങനെ സ്വന്തം കാലില് നിൽക്കണം എന്നുള്ളതള്ള ഒരു പഠിപ്പ് കൂടെ പാർടൈം ആയിട്ട് ജോലി ചെയ്തിട്ട് അങ്ങനെ
ആഹ് എന്നെ വീട്ടിന്ന് വിടൂലന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ പോവാത്തെ വീട്ടിന്ന് വിടൂല
ആഹ് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ പറയുമ്പഴാണ് നമ്മുക്കൊക്കെ അയ്ന്റെതറിയ്ണത് ഞമ്മളിപ്പെന്നും ഞമ്മളാവശ്യങ്ങൾക്ക് നിത്യാവശ്യങ്ങൾക്ക് പോലും നമ്മടെ ഭർത്താക്കന്മാരുടെ ഉപ്പാടേം മ്മാടൊക്കടുത്ത്ന്ന് കാശ് ചോദിക്കുമ്പോ പക്ഷെ അവരൊന്നും ഞമ്മളെ വിടൂല നമ്മക്ക് താല്പര്യം ആഗ്രഹം ങ്ങളുണ്ട് പക്ഷെ അങ്ങനെ സ്ത്രീകള് പോകണ്ടാന്നുള്ളൊര്ത്ള്ള ആളുകള്ന്നുണ്ട്
ആഹ് അതന്നെ
പിന്നപ്പ ഉം എന്തിനാ കുറവ് ഞമ്മള് നോക്കൂലേന്ന്ല്ല പക്ഷെ ഞമ്മക്കതൊരു എങ്ങനായാലും ഞമ്മള കാര്യങ്ങളൊക്കെ നടത്തെങ്കിലും ഞമ്മക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും
ആഹ് എങ്ങനെയാ ചോദിക്കാന്ന് വിചാരിക്കും നമ്മള് എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് മടിയായിരിക്കും അവ രൊന്നും വിചാരിക്കുന്നില്ലെങ്കിലും അവരെന്തെങ്കിലും വിചാരിക്കോന്ന് വിചാരിച്ച് നമ്മക്ക് മടിയായിരിക്കും
ആഹ്
ഉം എന്നാലായ്ക്കോട്ടെ കടക്കാൻ സമയായില്ലേ
ആഹ് ശരിയെന്നാ
ആഹ് എന്നാ ശരി
ഉം